ഞാൻ ഇവിടെ ഇരിക്കുന്നടേ പിന്നെ നിങ്ങടെ വീട്ടിൽ പ്ലാവേല് ഇന്നാളു വന്നപ്പോ ച ക്ക നിക്ക്ണ കണ്ടു തീർന്നോ
ഇല്ല ചക്ക നിപ്പണ്ട്
ആ ഞങ്ങൾക്ക് പ്ലാവും മാവും ഒന്നും ഇല്ലടെ ചക്ക ഞങ്ങക്ക് ഒരെണ്ണം തരണെ
വന്ന് പിച്ചിക്കോ കൊഴപ്പഇല്ല
ആ അങ്ങനെ വരുന്നുണ്ട് ഞങ്ങൾ ഞാൻ വരുന്നുണ്ട് ഉം
ല്ലാം വന്ന അരിയൊക്കെ ഉണ്ടാ
ആ അരിയുണ്ട് പിന്നെ മൊളകൊണ്ട് പൊലിയാൻ എല്ലാ സാധനങ്ങളൾക്കു യൊണ്ട്
ആന്നാ പിന്നെ ആ ഞാൻ കൊണ്ടുപോയ അരിയെല്ലാം തീർന്ന് എനിക്കാണെങ്കില് മൈദ വേണമായിരുന്നു മൈദാഉണ്ടാ
മൈദഇല്ല റവയുണ്ട് അരിപ്പൊടിയുണ്ട്
ആന്നാ ഇപ്പം ഈന്തപ്പഴമൊന്നും ഇല്ലേ
ആ ഈത്തപ്പഴം ഒണ്ട് കൊറച്ചുണ്ട്
കൊറച്ചുണ്ടാ ആ ഞങ്ങ വേണം കേട്ട ഈന്തപഴവിച്ചിരി
ആ തരാം പിന്നെ എതോണ്ട്
പിന്നെ മോളെ സ്കൂളി വിട്ട് ട്ട് കഴിഞ്ഞിട്ട് ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുന്ന്
ആ പിന്നെ രായേഷ് വന്നോ
രായേഷേട്ടൻ വന്നില്ല ഷേട്ടൻ വരാനായില്ല വൈകിട്ടൊക്കെ ആവും വരാൻ മീൻ ഇപ്പം അങ്ങനെ മീൻ ഇപ്പൊ കൊണ്ടുവരുന്നില്ല എടക്ക് കൊണ്ടുവരും എപ്പോഴും കൊണ്ട് വരത്തില്ല ആ എടക്ക് കൊണ്ടുവരും
കൊറവായ കൊണ്ടായിരിക്കും
ആ അതല്ല അവര് അവര് മീന് എടുക്കില്ല അവർക്ക് മീൻ ആ ഫുള്ള് കച്ചവടത്തിന് കൊടുക്കുകാ
ആ
എടുത്തോണ്ട് വരത്തില്ല
ആ
ആഹ് അതുകൊണ്ടാ
പിന്നെ ഊണക്ക കഴിഞ്ഞോ
ഇല്ല ഞാൻ കഴിച്ചില്ലിതുവരെ ഞാനാണെങ്കില് ആ ഇവിടെ ഇരിക്കുവാരുന്നു ഇച്ചൂട കഴിയുമ്പം കഴിക്കണം ഏ
രണ്ട് മണി കഴിഞ്ഞല്ലോ
രണ്ട് മണി കഴിഞ് ഞാൻ പിന്നെ എന്റെ രണ്ട് ഒരു കൂട്ടുകാരി വന്നാരുന്നു. അപ്പോ അയാളുമായിട്ട് കാര്യൊക്കെ പറഞ്ഞിപറഞ്ഞിരുന്നപ്പൊ സമയം പോയി ഇനി ഇപ്പം കഴിക്കണം
ആ മോൾ എത്ര മണിക്ക് വെരും
അയാൾ ഒരു നാല് മണിയാവുമ്പോ വരും നാല് നാലരൊക്കെ ആകും
ആം എങ്ങട അമ്മായിഅമ്മക്കെ എവിടാ
അമ്പലത്തിൽ പോയിരിക്കുവ അമ്പലത്തില് അച്ഛൻ പണിക്ക് പോയിരിക്കുകയാ
ഉ
പണിക്ക് പോയിട്ട്അച്ഛനും ഇതുപോലെ വൈകിട്ട് താമസിച്ചേ വരത്തൊള്ള്
ആഹ ആഹ
പിന്നെ അമ്മ ഇനീ നാ ളെ ആണോ ഇന്നാണോ വരുന്നെന്ന് അറിയത്തില്ല ചിലപ്പോ നാളെ വരി യ്ക്കുമ
ഉ ഞാൻ അങ്ങോട്ട് വരണംന്ന ക്കെ വിചാരിച്ചാരുന്നു പിന്നെ വന്നില്ലങ്ങോട്ട്. ങ്ങോട്ട് വരണം എനിക്ക്
ആഹ ആഹ
അടുത്താണെങ്കില് ടുത്തണെങ്കിലുവെ എപ്പഴും അങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ
ആന്നാന്ന് അച്ഛനും വയ്യാത്തയും കൂടെല്ലേ
പിന്നെ വീട്ടിനകത്ത ജോലിയും അല്ല ഒറ്റക്കല്ലേ ഉള്ള്
ആണ്
ആഹ അതുകൊണ്ട് ജോലിം വേലൊക്കെയ ആ
ആഹ്
ഉ ഇപ്പ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നല്ല വെയിലുണ്ട് വെയില് വെയില്
ആഹ് വെയിലുണ്ട് തുണിയെല്ലാം കഴുകി ഇട്ടാ
ആഹ മഴ മാറിയെന്ന് തോന്നുന്നു
ആഹ നല്ല ഇപ്പം തുണിയൊന്നും കഴുകിടാൻ പറ്റാതെ എല്ലാം എടുത്തെടുത്ത് വെച്ചിരിക്കുവല്ലേ നമ്മള്
ആ ഓച്ചര കാണക്കപ്പാടം തീർന്ന ന്നല്ലോ
ആന്നാന്ന് തീർന്ന്
ആ ഇല്ല വയ്യാത്ത ആളേം കേട്ട് എങ്ങനെ പോ എങ്ങോട്ടും പാമയ്യാത്ത അവസ്ഥയാ
ആണോ അച്ഛന് ഇപ്പം ജോലിക്കും പോവുന്നില്ലേ
ഇല്ല ജോലിക്കൊന്നും പോവുന്നില്ലല്ലോ ആഹ് എ ജോലിക്ക് പോകാൻ പറ്റത്തില്ല വണ്ടി ഓടിക്കാൻ പോലും ഒക്കുന്നില്ല
ആ ഈ വയ്യായിക വന്നതിന് ശേഷം പണിക്കൊന്നും പോയിട്ടില്ലല്ലേ
ഇല്ലല്ല ഇല്ല പണിക്ക് പോവാൻ പറ്റുന്നില്ല
ശ്
ആ പിന്നെ കച്ചോടൊക്കെ കൊണ്ട് പോ ഓരോ ജീവിതങ്ങളും കഴിഞ്ഞ് പോന്ന്
കഴിഞ്ഞ മൂന്ന്
ആഹ്
അരിയും ഇപ്പം സ്റ്റോക്ക് തീരാനായ അരിയുടെയൊക്കെ
ഇല്ല അരി കൊറച്ചുണ്ട് അരി കൊറച്ചുണ്ട് അരി അരിയുണ്ട് അരിപ്പൊടിയുണ്ട് ഗോതമ്പുപൊടിയുണ്ട് വെളിച്ചെണ്ണയുണ്ട് പാമോയിലുണ്ട് പിന്നെ ഗോതമ്പോടിയൊണ്ട് പിന്നേ എന്തുവാ മൈ റവയുണ്ട് മൈത ഉണ്ട് യില്ല
ആഹ മൈദ ഇല്ലല്ലേ ഗോതമ്പ് പൊടി ഉണ്ട് ഉണ്ടല്ലേ
ഗോതമ്പോടി ഉണ്ട്
ആഹ് ഇ സോപ്പ് സോപ്പ്പൊടി അങ്ങനെള്ള ഐറ്റങ്ങളൊന്നും
കുളിക്കുന്ന സോപ്പ് കുളിക്കുന്ന സോപ്പണ്ട് കുളിക്കുന്ന സോപ്പ് സന്തൂർ ഉണ്ട് പിന്നെ ഇതുണ്ട് എന്തുവാ പേരും മറന്ന് പോയല്ലോ
അത് സാരമില്ല ഉള്ള പേര് പറ
രണ്ടുപേരും വല്ലാ ത്തപിന്നെ ഗൾഫിലെ- സോപ്പ് ഗൾഫില പ്പ് ഞങ്ങക്ക് കുളിക്കാന്
ആന്നോ അല്ല പിയേസ് ആ അത് വീട്ടിലിരിപൊൺ ണ്ട് നാലഞ്ചെണ്ണം പീയേസ്-
ആഹ് പിയേഴ്സ്
അമ്മ മേടിച്ചൊണ്ട് വന്നായിരുന്നു
ആഹ്
ആ നോക്ക് ആന്നോ ആ എനിക്കാണെങ്കിൽ പിന്നെ എടക്കിങ്ങനെ ഈ കുഞ് കുഞ് കറികളുടെയൊക്കെ ഒരു പൊടിക്കൈ പറഞ്ഞു തരണേ
ആ പറഞ്ഞു തരാം പറഞ്ഞു തരാം
പോകുമ്പം എനിക്ക ഒന്ന് എന്തെങ്കിലൊക്കെ തട്ടിക്കൂട്ടി വിടണ്ടേ
അപ്പൊ അതിനുകൊണ്ട് ഒന്ന് പറഞ്ഞു തരണമെടേ-
പപ്പടക്കറി പപ്പടക്കറി വെക്കണം പപ്പടം പിന്നെ ഞങ്ങളുടെ വടിക്ക ക്കേല കൊച്ചിന് ഞാൻ പറഞ്ഞു കൊടുത്ത് അവര് കറി വെച്ച് ആ കൊച്ചിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അവർക്ക് കൊണ്ടൊരു പൊടി കൊച്ച് -
ആന്നാ സ്കൂൾ ഇപ്പൊ ഈ നമ്മള് വീട്ടിലിരുന്ന് കൊടുക്കുമ്പോ അവർക്കത് കഴിക്കുന്ന കഴിക്കുന്ന പോലെല്ലല്ലോ സ് അവിടെ അവ അവര് പഠിക്കാൻ പോകുന്നിടത്ത് ഇരുന്ന് കഴിക്കാൻ അവർക്ക് പറ്റുന്ന ആ തോന്നണ്ടേ ഇഷ്ടം ഇത് കഴിക്കണോന്ന്- അപ്പൊ ആ രീതിയിൽ ഉണ്ടാക്കിക്കൊടു ക്കുമ്പോ തനിയ എടുത്ത് കഴിക്കുവല്ലോ
കഴിക്കും കഴിക്കും കഴിക്കും.
അപ്പ അങ്ങനുള്ള ഭക്ഷണങ്ങള് കൊടുക്കാൻ പറ്റിയാൽ
ആഹ് പറയാം പറയാം. മ് പിന്നെ പപ്പട ചമ്മന്തി
പപ്പടച്ചമ്മന്തി ആഹ് അഹ് നമുക്ക് ഈ രിവില്ലാത്ത ചോറ് നമുക്ക് എരിവില്ലാതെ കുഞ്ഞിന് ചോറ് കൊടുക്കാ പറ്റത്തില്ലേ ആഹ് രീതിയിലുള്ള ഒത്തിരി ഓവർ രിവ് കഴിക്കത്തില്ല മോള് ഒരു മിനിമം എരിവെക്ക ഒക്കെ ആണെങ്കിൽ
ഒരു മീഡിയം ഉം
ഉം അപ്പൊ അങ്ങനെയുള്ള എ എന്തെങ്കിലും
ആഹ് അത് തോരന്നാ ശെരിയാ കേറ്ന്ന് യാ ആരെപ്പാ ഒരു
അഹ് ഇപ്പ ഇപ്പെ നമ്മള് കാബേജ് ബീറ്റ് ബീട്രൂട്ട് അങ്ങനൊള്ള ഐറ്റങ്ങൾ വെച്ചിട്ട് ഇച്ചിരി ഉണ്ടാക്കുന്നതല്ല അല്ലാതെ നമ്മളിപ്പം പച്ചക്കറി മറ്റ്ള്ള സാനങ്ങൾ വെച്ചൊക്കെ നമ്മള് ഇച്ചിരിച്ചെ ഇച്ചിരിച്ചേക്കെ ഉണ്ടാക്കത്തില്ലേ ചെല കറികളൊക്കെ
ഒണ്ടാക്കും അതേ പച്ച മളെക് പ്പിത്തിരി കൊറച്ചിട്ട് എരി കൊറച്ചോണ്ട് ഉണ്ടാക്കിയാണെന്നേ
ആ അത് തന്നെ പക്ഷെ അത് നമുക്ക് ഈ പാകം ചെയ്യേണ്ട രീതി എങ്ങനാന്ന് നമുക്ക് അറിഞ്ഞുകൂടാലോ
ആ അത് പറഞ്ഞര്
പോഴല്ലേ അത് ആ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ ഇത് കൊള്ളാവുന്ന എന്ന് അറ നമുക്ക് അറിയത്തോള്ളൂ
ആ ആ ആ ആ
പ്പ അതിനെ കുറിച്ച് ഒന്ന്
ആ അതൊക്കെ പിന്നീടൊക്കെ പറഞ്ഞു അത് പി ആ പിന്നീട് അവെ പറഞ്ഞു തരാ പിന്നെ ഞങ്ങള് ഞാന് ചോറു കൊടുത്തില്ല ഞാന് ഇപ്പ ആള് ഇവിടെ കിടക്കുവാ എണീറ്റില്ല ഒറക്കാ ക്കാ
ഉറങ്ങുവാന്നാ കഴിച്ചില്ലേ ഇത് വരെ
ഞാന് ഇച്ചിരി ചീനി തരാം, രാവിലെ അപ്പം തിന്ന് പടുതിയി അപ്പം തിന്നാല്. അപ്പൊ പിന്നെ വിശപ്പില്ല. ആഹ് പറയുന്നു
ആഹ് ഇപ്പം. അത് തന്നെ അപ്പ കഴി ക്കുന്ന ഫുഡ് ഏതാന്ന് വെച്ചാ അപ്പൊ കൊടുക്കാൻ വയ്യെ
കഴിക്കുന്നത് ചോറാ ഇഷ്ടം ചോറ് കഞ്ഞി പിന്നെ അച്ചാറ് ഇതൊക്കെയാ ഇഷ്ടം
ഉം
അതൊക്കെയാ ഇഷ്‌ടം പുള്ളിക്ക് പിള്ളിക്കാരന്
ആഹ്
ആഹ് അങ്ങനൊക്കെയ അങ്ങനൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാ പിന്നെ ആഹ്
ഒക്കെയായിരുന്നല്ലേ
ആഹ് പിന്നെ
ഇന്ന് പള്ളി പോണ്ടേ
ഇന്ന് പോയില്ല അത് ചെറുതല്ലിയൊടെ
ആന്നോ
ഏഹ്
ആന്നാ
ആഹ് അത് ചെറുതല്ലിയോ ഞാൻ പറഞ്ഞത് ഒരു ചക്ക ഇട്ടോണ്ട് വ ഒരു ചക്ക ഇട്ടൊണ്ട് വരാമെന്ന് ഉം ഇട്ടൊണ്ട് അവിടെ ആരേലും ഒണ്ടെങ്കിൽ കേറി ഇടീക്കണോ ചക്ക
ച ഇടീക്കണ ഇടണോ
ഇട്ടിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞാ മതി ഞാൻ വന്ന് എടുത്തോളാ ഏഹ് അങ്ങനെ പിന്നെ
പിന്ത്വാ ഞങ്ങൾ ഇവടെ ഇങ്ങനെ ഇരിക്കുവ ഇവിടെ ഇരുന്ന ഇരുന്ന ഇരുന്ന ഇരുന്ന് ബോറടിക്ക്ന്ന് പിന്നെ അപ്പുറ്ത്തെ കൊച്ച് വന്ന് റ്ച്ചു നേരം കാര്യൊക്കെ പറഞ്ഞിരുന്നപ്പം ബോറിംഗ് ഇല്ലായിരുന്നു പിന്നെ മോള് വരുന്നത് വരെ ഒറ്റ ഒറ്റയ്ക്കല്ലേ ചേച്ചി
ആ കൊ ആ കൊച്ചങ്ങ് പോയോ
ആഹ് ഇയാള് അങ്ങോട്ട് പോയി അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒ ഇരിക്കുവ ചുമ്മാ
ആ പിന്നെ പിന്നെ എന്താ ഉണ്ട് പറാ പിന്നെ എന്തൊക്കെ ഉണ്ടടി പറയടി
ഞാൻ ഇപ്പം ഇന്ന് വെറുതെ ഇരിക്കുന്നു
ആ
ത് എങ്ങോട്ട് പോയി
ഞാനോ ഞാനാ വീടി വീടിന്റെ വെളിയി രിക്കുവാ
ആണോ അതിർത്തി ഇല്ല അവിടാ
അ വല്യണ്ട്
ആമാ
ആഹ് അതില് കുഞ്ഞിനിം കൊണ്ടാ ണ്ട് പോയി
ആ നോ ഇന്ന് ഇന്ന് മീൻകാരം വന്നില്ലല്ലേ
ആഹ് ഇന്ന് മീൻകാരൻ മീനില്ലെന്ന് പറഞ്ഞ് മീൻ കുറവായിരിക്കും
ആ ഞാനും നോക്കിയായിരുന്നു മീൻകാരം വല്ലോം വന്നൂന്ന് പക്ഷെ ആരുടെയും വിളി കേട്ടില്ല ഉം
ആ
ആ
ഓക്കെ ടാ